ഹലോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് പിന്നെ ഏ വീട്ടില് പച്ചക്കറി അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ്പച്ചക്കറിക്കെണ്ട് പച്ചക്കറി തക്കാളി ണ്ട് തക്കാളി ചീ ര
ആഹ് ആഹ് പുറത്ത് കൊടുക്കുവോ അതോവീട്ടിൽ തന്നെ
വീട്ടി തന്നെ പ്പൊ ആകെ മെഡില്ന്ന രണ്ട് കടയൊക്കെ ഉണ്ടാവുള്ളു
അതെ ല്ലേ
ഉം അപ്പ വീട്ടി തന്നെ എടുക്കും ഞാൻ പിന്നെ പിന്നെ തക്കാളി ഇങ്ങനെ ഇണ്ടായിത്തൊടങ്ങിട്ടില്ല ആഹ് തക്കാളി ഇണ്ടായി തൊടങ്ങിയിട്ടില്ല
അതെല്ലേ ആഹ് വെഷ അടിച്ച്
ആഹ് അതായത് വെള്ളം ഇതാവണ കാരണേ
ആഹ് ആഹ്
മറ്റേ ഇത് ഇങ്ങനെ ചെടി അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിക്ക്ണാണോ ണം മഴേയും പെയ്യണോണ്ടാ എന്താണെന്നാവോ ഇണ്ടായിട്ടില്ലഇത് വരെ ട്ടും
ആഹ് ആ ബാക്കിയെല്ലാം വിള എളുപ്പൊക്കെ ആയോ
ബാക്കി പച്ചമുളക്ക് കാന്താരി മുളക് പച്ചമുളക് അതേ ഒള്ളു കൂടുതലും ഈ കുറയൊക്കെ നശിഞ്ഞു പോയി
അതല്ലെ മഴ ആ ആ വേറെ ഫ്രൂട്ട്സ് അങ്ങനെയൊന്നുല്ല
ഇല്ല അങ്ങനെയൊന്നുല്ല
ആഹ് ആഹ് ഞങ്ങടെ ഇവിടെ റംമ്പൂട്ടനൊക്കെണ്ടേ കഴിഞ്ഞ പ്രാവിശ്യം ആ രണ്ട് കായൊക്കെ കാച്ചു ഇപ്രാവിശ്യം ഒന്നും കാച്ചില്ല
അതെ അതെന്തോ ഇങ്ങനെ അയ്ന് വല്ല മാ ഇങ്ങനെ ഇത് ഇത് ഇത് വല്ലതൊക്കെ ഉണ്ടോ ആഹ്
ആ വളം ഇട്ട് ആദ്യം നട്ട സമയത്ത് ആ ഇപ്പൊ ഒരു ഒരു റംമ്പൂട്ടനന്ന് വ നമ്മൾ വാങ്ങി നട്ടതാണ് അതിലാണ് ആദ്യം കഴിച്ചത് പിന്നെത് ആ അതി ന്ന് ഒന്ന് കുരു വീണ് പൊടിച്ചത് അത്ഇച്ചിരി വല്യയ മരായിട്ട് നിക്കാ പക്ഷെ കായ്പൊന്നുല്ല
ഇല്ല
ആഹ് പിന്നെ പൂക്കളൊക്കെ ണ്ടോ വീട്ടില് പൂക്കളൊക്കെ ണ്ടോ വീട്ടിലേ
പൂക്കള് ണ്ട് പൂക്കള് മറ്റേ പലതരം കളറില് ള്ളൊരു പൂവില്ലേ
ഉം മറ്റേ പത്തുമണി അതാണോ
ആഹ് അത് തന്നെ അത് തന്നെ അത്ണ്ട് പിന്നെ റോസ് ഇഷ്ടം പോലെണ്ട് റോസ് ത്തണ്ട് പിന്നെ ഈ പിള്ളേരിക്ക് കൊടുക്കാനൊക്കെ പറ്റിയതാ തുളസി പനിക്കൂർക്ക ചുമക്കൂർ ക്ക അങ്ങനെയുള്ളതൊക്കെയാണ് റോസാണ് കൂടുതലും
ക്ക എന്ന് പറയണ
ആഹ് അതന്നെ പനികൂർക്കേണ്ട്‌ ചൊമക്കൂർക്കേണ്ട് രണ്ടു തരംണ്ട് അയിന്റെ
ലേ ഇതിപ്പോ സെയിം അതുപോലെ തന്നെ
ആഹ് അത് പോലെ തന്നെയാണ് ഉംഈ പനിക്കൂറ് ഒക്കെ നമ്മ പണ്ടൊക്കെ പനിക്കൂർക്കയും ആടലോടകത്തിന്റെ ഇലയും ഒക്കെ കൂടായാണെല്ലോ വാട്ടിപ്പിഴിഞ്ഞൊക്കെ പിള്ളേര്ക്ക് കൊടുക്കുന്നത്
അതെ അതെ അതെ
ആഹ് ഇപ്പൊ ചുമക്കൂർക്കെയാണ് അതാവുമ്പോ ഒരു അതും തുളസിയിലയും മാത്രം ഇങ്ങനെ വാട്ടിയിട്ട്
ആഹ് ആഹ് ആഹ് ചുക്ക് ചുക്കൊക്കെ ഇട്ട് കൊടുക്കണെയാണോ
ആഹ് ചുക്കൊന്നും ഇടണ്ടാ അത് വെള്ളം തിളപ്പിക്കണേല് എല്ലാം പൊടി വന്നതല്ലേ.
അല്ല അല്ല ഇവിടെ ഇവിടെ അമ്മയാണെങ്കി ഇതുപോലെ. തൊണ്ട നല്ല അടപ്പാവുമ്പോഴത്തേക്ക് ഇതുപോലെ നവരെ യും തുളസിയും ചുക്കും. ആഹ് ഏഹ് ഇതൊക്കെ ഇട്ട് കട്ടം പോലെ ആക്കിത്തരും.
ആഹ് അങ്ങനെ തിളപ്പിക്കും ഇപ്പൊ അല്ലടാ ഇപ്പൊ പാക്കറ്റൊക്കെ ഇറങ്ങി ട്ടുണ്ടല്ലോ എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പാക്കറ്റ് ഇറങ്ങിട്ടുണ്ടല്ലോ ആഹ് അത്. അത് മേടിച്ചാണ് തിളപ്പിക്കല് പിന്നെയന്ന് വെച്ചാൽ പണ്ടുള്ളവര് അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മ വീട്ടില് തന്നെ മേടിച്ചു വെക്കണ ചുക്കും കുരുമുളകും. ആഹ് പിന്നെ എന്നാണ് തുളസി ഇല ഈ ഇത്. എല്ലാം കൂടിയൊക്കെ അയിന്റെ ചിലവര് അതിന്റെ നീര് പിഴിഞ്ഞു കൊടുത്തിട്ട്. അതിനകത്തോട്ട് ശർക്കര ഇട്ടിട്ടൊക്കെ കുടിക്കും.
ശർക്ക ആഹ് കരിപ്പെട്ടിയല്ലേ
ഏഹ് അത് തന്നെ കരിപ്പട്ടി ശർക്കര രണ്ടും പറയും കരിപ്പട്ടിയെന്നും പറയും ശർക്കരയെന്നും പറയും. ഉം അപ്പൊ അത് കാരണം അങ്ങനെ കുടിക്കുന്നാണ് നല്ലതെന്നാ പറയല് പിന്നെ ഇപ്പൊ തിളപ്പിച്ച് കുടിക്കലൊക്കെ കുറവാണ് ഇപ്പൊ എല്ലാവരും. ഇതാകുമ്പോൾ എളുപ്പം ആണല്ലോ വെറുതൊന്ന് പ്ലേറ്റ് ഒരെണ്ണം വെച്ചിട്ട് വാ ട്ടിപ്പിഴിഞ്ഞ് അങ്ങനെ കുടിച്ചാൽ മതി.
ആഹ് ഇപ്പം ഇപ്പം അങ്ങനെ ഇപ്പം വീട്ടിലൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് കൂടെ. ഈസി എന്ന് പറയുമ്പോ ഇതുപോലെ പാക്ക് പാക്കറ്റാണ്.
ഒരു പാക്കറ്റ് വരും.
ആഹ് ആഹ് ആഹ്
പാക്കറ്റിൽ വരുമ്പോൾ അത് അവരക്ക് ഇട്ട് കുടിച്ചാൽ മതിയല്ലോ.
അതെ അതെ ഇടുന്ന പാടേ ഉള്ളൂ.
അതേലെ നമ്മൾ അത്ങ്ങനെ. ഇട്ടാൽ മതി ഇതന്ന് വെച്ചാൽ നമ്മ ഈ സാധനങ്ങൾ മുഴുവൻ പറിക്കാനായിട്ട്. പറമ്പായ പറമ്പ് മുഴുവനും നടക്കണം.
അതെ അതെ
അന്നൊന്നൊന്നും നമ്മുടെ വീടുകളിലൊക്കെ ഒന്നും ഇല്ലല്ലോ ഇതൊന്നും ഇപ്പൊക്കെയാണ് എല്ലാവരും വീട്ടില് നട്ടുക പിടിപ്പിക്കണത് പനിക്കൂർക്കേം ഉം ആടലോട ക്കെ വല്ലോടത്ത് പറമ്പിലൊക്കെ പോണം ആടലോടൊക്കെ പറിക്കണേങ്കില്.
വയലിലൊക്കെ പോണം അല്ലേ.
ആഹ് പോയി എടുക്കണമെങ്കിൽ അങ്ങോടൊക്കെ പോയടുക്കണം.
ഇപ്പം വയലിലുള്ള സാ ധനവും എടുക്കാൻ പറ്റൂല അവിടെ ഫുള്ള് മറ്റേ വളമൊക്കെ അടിച്ചത് കൊണ്ടേ.
ആഹ് പാമ്പും പാമ്പിന്റെ പേർക്ക് പാമ്പും ഒണ്ട്.
സത്യം ഇവിടെ തന്നെ കൊറേ വന്നു ഒരു ദിവസം വീട്ടിനകത്ത്. ഇതുപോല ഉണ്ടായിരുന്നു ആഹ്
എന്റെ അമ്മേ എന്താണ് അപ്പൊ അവിടെ വല്ലതൊക്കെ വെക്കണുണ്ടോ വീടിന്റെ സൈഡിലും ഒക്കെവല്ലതും വെച്ചിട്ടുണ്ടോ.
പണ്ട് വീട് പൂഷിട്ടില്ലായിരുന്നു അപ്പം വീടിനകത്തൊക്കെ കേയറിയിരിക്കുന്നു മറ്റേ ചെറിയൊരു നെല്ലിപ്പാമ്പുണ്ടല്ലോ. എട്ടടി വീരനോ അത്. അത് കേറിയിരിക്കുവായിരുന്നേ പിന്നെ വന്നിട്ട് അങ്ങ് പോവും. വേറെ ഉപദ്രവം ഒന്നുവില്ല അങ്ങ് വന്നിട്ട് അങ്ങ് പോകും പിന്നെ ചേര എലിയുണ്ട് ഇവിടെ. ആഹ് അപ്പോഴത്തെ ആഹ് എലി എലി അതിനെ പിടിക്കാനായിട്ടാണ് വരുന്നെ
ഓഹ് അപ്പൊ ഈ കീരി ഒക്കെ ഉണ്ടോ അവിടെ കീരി
ആഹ് കീരി ഇന്നലെയും കൂടെ ഞാൻ ഒരെണ്ണത്തിനെ കണ്ട്.
ആഹ് കീരിയൊണ്ടെങ്കിൽ പിന്നെപ്പേടിക്കണ്ടന്നാ പറയണത് പാമ്പിനെയൊക്കെ ഇതാ
കീരി മരം മരം കേറുവോ
മരം കെറുവോന്നോ ആഹ് കേറും
ആഹ് ആണല്ലേ ആഹ് ഒരു സന്ധ്യ സമയ ക്കെ ആവുമ്പോഴത്തേക്ക് ഈ റബ്ബറ് ന്റെ ചില്ലകൾ ഇങ്ങനെകിടന്ന് ആടും ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്
കയറൂന്ന് പറയ്ണേക്കെ കാരണം കൂടുതലും പറമ്പിലൊക്കെയാണ് ഇത്ണ്ടാവണേന്ന് പറയുന്നെ കാട്ടിലൊക്കെയേ കാണാത്തോടത്തൊക്കെയാണല്ലോ ഇ നടക്കണ ജീവിക്കണത്
ആഹ് ആഹ് ഞങ്ങടെ വീടിന്റെ അപ്പുറത്തൊണ്ടല്ലോ വീട് താമസൊണ്ട് അവര് ഉം പഴയ വീടാണ് അപ്പം മേളിലത്തെ നിലയില് ഇവരിങ്ങനെ വിറവൊക്കെ എടുത്തുവെക്കും അവിടെ ഇത് കീരിനെറെയുണ്ട്. രാത്രിയൊക്കെ ആവുമ്പോഴത്തേക്കും ഈ ചവറിന്റെ പുറത്തൂടെയേ ഈ കീരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും നമുക്ക് തോന്നും ആരോ നടക്കണേയാന്ന്
സ് സ്
ആഹ്
അതാണ് കീരിയ കീരിയാങ്ങനെയാണ് പക്ഷെ നമ്മള് അങ്ങനെ ആഹ് പണ്ടൊക്കെ പറയണ് കേട്ടിട്ടുണ്ട് ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കൂന്ന് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുംല്ലാട്ടോ അങ്ങനെ ഇത് നമ്മുടെ മുറ്റത്കൂടി ഓടിപ്പോവന്നല്ലാതെ എന്തിനേയെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ ഓടിയത്ങ്ങനെ പോകും
ആഹ് ആഹ് ആഹ്
അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുംല്ല
ആഹ് ആഹ് പിന്നെപ്പൊ കൂടുതല് കൊതുക്
ആഹ് ഇപ്പൊ കൊതുകുണ്ട് ഇപ്പൊ കൊതുകിന്റെ ശല്യം കൂടുതലാണ് മഴയൊക്കെ പെയ്ത ക്കണോണ്ടേ ഓരോ സ്ഥലത്ത് വെള്ളം കെട്ടി ഒക്കെ കെടക്ണേയാണല്ലോ അതാണ് ഇപ്പൊ കൊതുവ് കൊറെ പെരുകണുണ്ട് ഈ നമ്മ ബക്കറ്റിലൊക്കൊ പകു തിയൊക്കെ വെള്ളം ഇരിക്കുമ്പോ കെട്ടികെടക്കുമ്പോ അതിനകത്തൊക്കെ മൊട്ട വിരിഞ് ഉം കൊതുകാണപ്പൊ ഈ പെരികിക്കൊണ്ടിരിക്കണത്
ആഹ് ആഹ് ഓഹ് സന്ധ്യക്കൊന്നും വെളിയിൽ ഇറങ്ങാനേ പറ്റൂല
പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും മീൻ കൊണ്ടന്നാല് മീൻ നന്നാക്കാനൊന്ന് ഇറങ്ങിട്ടുണ്ടെങ്കിലില്ലേ ഓഹ് കൊതുകിന്റെ ഒര് ഇതായിരിക്കുള്ളൂ പിന്നെ നമുക്കിപ്പൊ വേദന എടുക്കണ് കൊതു കുത്തീട്ട്
ആഹ് ആഹ് തന്നെ തന്നെ ചിലതാണെങ്കില് ഈ കുഞ് ഈ വല്യ കൊതു കടിക്കണെത് നമുക്ക് പിന്നെ അറിയൂല്ല അതെനി റ്റ് പോകുമ്പോഴത്തേക്കാണ് അറിയണത് ചെറുതാണങ്ങ് കടിച്ചങ്ങ് വേദനിപ്പിക്കണത്
മൊറത്തികുത്തും അപ്പം ചൊറിയേയും ചെയ്യും
അതെ അതെ
ഉം
ഇപ്പൊ എല്ലാടത്തും ഡെങ്കി പനി ഇതൊക്കെ
അയെന്ത് ഡെങ്കിപ്പനി നിപ്പ ഷിഗല്ല എന്തൊക്കെയാണ് കൊറോ ആഹ് കൊറോണ കഴിഞ്ഞപ്പീ ഈ അസുഖങ്ങളൊക്കെയാണ് ഇപ്പൊ വന്നതാടാ മൊത്തം ഇത് തന്നെയാണ് കാണി അതോണ്ട് നമ്മ വീട്ടിലും കൂടുതലും ശ്രദ്ധിക്കണോന്നാണ് പറയ
അതന്നെ വൃത്തിയാക്കി സൂക്ഷിക്കണം
സൂക്ഷിക്കണോന്ന് നമ്മ എത്ര ഉം നമ്മെത്ര ഇത് അതുപോലെ ചെയ്ത് വീട്ടിൽ വൃത്തിയായിട്ടിരിക്കണെ അത്രയും നമ്മൾ സൂക്ഷിക്കണോന്നാ പറയണത് മ് പിള്ളേര് നമുക്ക് ഇപ്പൊ പിള്ളേരാണെങ്കിലും ഉ ള്ള ആഹ് നമ്മ പ്രായവായവര് പിന്നെ അത് അങ്ങനെ ചെയ്യൂലാന്ന് വിചാരി ക്കാം കൂടുതല് സൂക്ഷിക്കുന്ന കയ്യൊക്കെ ക നമ്മള് പാചകവൊക്കെ ചെയ്യണ ആൾക്കാരല്ലേ പക്ഷേ പിള്ളേര് അങ്ങനെയല്ലല്ലോ
ആഹ് ഇവിടെയും അങ്ങനെന്നെ കളിച്ചോണ്ടിരിക്കണ എന്തെങ്കിലും കൊടുത്ത ആഹ് കൈ കൊണ്ടന്നെ കഴിക്കും
കഴിക്കു അതന്നെ ഇപ്പൊ പൂച്ചേനെ പട്ടിയൊക്കെ ഉണ്ടെങ്കി അതിനേ പിടിക്കുകയും ചെന്ന്
ആഹ് അതെ അതെ പിടിക്കല്ലന്ന് പറഞ്ഞാ കേക്കേ ഇല്ല
ക്കും കൂടിയില്ല എന്നിട്ട് പിടിച്ച് വണെങ്കിൽ ഒന്ന് വെറുതെ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് വരും അല്ലാതെ മര്യാദക്ക് സോപ്പിട്ടൊന്നും കഴുകുവൊന്നുമില്ല
ആഹ് ആഹ് ആഹ് പൂച്ചയൊക്കെയുണ്ടോ വീട്ടില്
പൂച്ചിയില്ല പട്ടിയൊണ്ട്
ആഹ് വലുതോ ചെറുതോ
ചെറുതാണ് അത് ഇപ്പൊ മറ്റേ അധികം രോമോക്കൊള്ള പട്ടിയില്ലേ പൈസ കൂടുതലുള്ളത് അതാണ്
അതെ അതെ ആഹ് ആഹ് ഇവിടെയാണെങ്കി വാങ്ങിക്കണോന്നുണ്ട് പക്ഷെ എന്റെ അമ്മക്ക് ഒട്ടും ഇഷ്ടല്ല പട്ട്
അതെ
മ് ഇഷ്ടേവല്ല എന്താന്തോ പട്ടിയെ ഇഷ്ടല്ല പൂച്ചയെ ഇഷ്ടല്ല
ആഹ് ചെലോരിക്ക് ഇഷ്ടണ്ടാവു
മ് എനിക്കിഷ്ടോണ്ട് ട്ടോ വളർത്താൻ
എനിച്ച് ഭയങ്കരിഷ്ടവാണ് വളത്ത് വളത്ത് വേടിക്ക് മേടിക്കന്നും പറഞ്ഞോണ്ട്
അതെല്ലേ ആഹ് ആഹ് ആഹ്
ആഹ് എടാ എന്നാ ശെരി
ആഹ് ശെരി ശെരി